ഹലോ, ആഹ്, ആഹ് കേൾക്ക്ണണ്ട് കേൾക്കില്ലേ, ഇങ്ങ
ക്ക് ആഹ് ഇണ്ട്. സുഖായിട്ട് പോവ്ണു. എന്തൊക്കെ നിങ്ങളെ വിശേഷക്കെ?
എന്താ സുഖം തന്നെ ആണ്, അങ്ങനെ പോവ്ണണ്ട്. ഫുഡ് ഒക്കെ കഴിച്ചോ?
ആഹ്, കഴിച്ചു.
ആഹ്, ഹലോ
കഴിച്ചിലെ ഭക്ഷണം കഴിച്ചിലെ ഉം, ആഹ്, ഞങ്ങൾക്ക്ന്ന് പിന്നെ, ചിരങ്ങയും പരിപ്പും കറി വെച്ചു. മീൻ വറുത്തു പിന്നെ ക്യാരറ്റ് ഉപ്പേരി വെച്ചു.
ക്യാരറ്റ് ഉപ്പേരി, ഉം. ക്യാരറ്റുപ്പേരി ഒരു മധുര ആക്കാരം വെച്ചാ.
ഞാന് അതില് തേങ്ങയും മറ്റേ പച്ചമുളക്, ഉള്ളി ഉം കറിവേപ്പിന്റില ഇതൊക്കെ ആ ഇതൊക്കെ ഇട്ട് ചതച്ചിട്ട് ആദ്യം ക്യാരറ്റ് വേവിക്കും ഉപ്പിട്ടിട്ട് വേവിക്കും എന്നിട്ട് ഇതൊക്കെ ഇതൊക്കെ പാട ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ക
ഉം
ക് പൊട്ടിച്ച് പിന്നെ ഈ തേങ്ങക്കൊന്ന് വെർ ഒന്ന് ചൂടാക്കിട്ട് ആ ഉപ്പേരിക്ക് ഇടും.
ഒപ്പ ഇല്ല ഇൻക്ക് എങ്ങനെ വെച്ചാലും തേങ്ങ ഇട്ട്‌ വെച്ചാല് ഇൻക്കൊരു മധുരല്ല മാരി ഇങ്ങനെ തോന്നും. ഞാൻ വേറെന്ത് ഉപ്പേരി തിന്നും പക്ഷെ ഇൻക്ക് ഇൻക്ക് ക്യാരറ്റ് ഇന്നാ പച്ചക്ക് ഞാന് എങ്ങനെയും തിന്നും.
ആഹ്, ആഹ് ശരി ഹ് ഹ്
ഇബടെ ഇമ്മ ക്യാരറ്റ് ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ പറയും ഉപ്പേരി വെക്കണ്ട ഞാൻ വെറുതെ തിന്നോള പറയ്.
ആഹ്, ചെലോര് പിന്നെ ജ്യൂസ് അടിച്ചിട്ട് ഒക്കെ കുടിക്കും.
ആഹ്, ജ്യൂസ് അടിച്ച് കുടിച്ചും. ആഹ് ഇന്ന്, ഇന്ന് ഇന്നലെ മുതല് മഴ ഡേയാണ്.
ആഹ്, ഇവടി അങ്ങൻ തന്നെ ഇന്നലെ മുതലെന്നെ മഴ തുടങ്ങീക്കിണ് കാര്യായിട്ട്.
ഉം, ഇന്നാ ഇപ്പൊ ഒന്ന് നല്ല മഴ നിന്ന് ഇന്നലൊക്കെ ഇന്നലെ ഒര് തോറ തോർച്ച ഇണ്ടായിനി രാവിലെറ്റെ വൈകുന്നേരൊക്കെ. രാവിലെ നല്ലെ
ഉം രാവിലെ നല്ല മഴയായിരുന്നു ഉം.
ആഹ്.
ഇങ്ങക്കെന്താന്ന് സ്പെഷ്യലായിട്ട്.
ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് അങ്ങനന്നുംല്ല ചിക്കൻ കറി ഉണ്ടായിനു കോവക്കോപ്പേരി. ഉം അതൊക്കെ തന്നെ. പിന്നെ ഇനി എന്താ നാല് മണിക്കൊക്കെ എന്താ.
നാല് മണിക്കക്ക് എന്താന്നും ആലോചിച്ചിട്ടില്ല. എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം ഇല്ല തീരുമാനിച്ചിട്ടില്ല മക്കള്. എന്തെങ്കിലൊക്കെ അങ്ങനെ എണ്ണ എണ്ണക്കടിന്നൊന്നുല്ല എന്തെങ്കിലൊക്കെ ആയിട്ട്. മക്കൾ വരുമ്പോ പിന്നെ ആദ്യം ഓലക്ക് വേണ്ടത് അതാണല്ലോ ചായ കടിയും ലോല് അന്വേഷിക്ക. ഉം അപ്പൊയിന് എന്ത്. കായങ്കടിയ വേണ്ടത് ചോറ് രണ്ടാമത്തെ ആള് കഴിക്കൂ ഓന് ഉച്ചക്ക് ചോറ്. കൊ അവിടുന്ന് മേടിക്കൂല്ല കൊണ്ടുപോകൂല്ല.
ആഹ് അപ്പൊ പയിച്ചൂലെ ഇവിടക്ക് എത്തുമ്പോത്തിന്.
എയന്നെ ഓനൊന്നും തിന്നൂല്ല കൊണ്ടുപോവൂല്ല അപ്പൊ പിന്നെ ഓൻ വരുമ്പോ വന്ന. എന്നാലല് ഫസ്റ്റ് ആ ആൺ കുട്ടിയാണ് ഫസ്റ്റ് വേണ്ടത്. ചായയും കടിയാണ് അത് കഴിഞ്ഞിട്ട് വാണമെങ്കിൽ കടിക്കനുസരിച്ച് ഉം. ചോറും തിന്നും ആ ആ നല്ല കൂട്ടാനിണ്ടങ്കില്. തിന്നു അതുപോലെ കടി ഇപ്പൊ മ്മള് എണ്ണക്കടിക്കെ ഇണ്ടാക്കാണെങ്കില്. ചെലത് അപ്പൊ അങ്ങനെ വാണ്ടി വരൂല വേറെ എന്തെങ്കിലൊക്കെ ഇപ്പോ കണകുണേനെ വല്ല. ക്കറിയോ അല്ലെങ്കി വല്ല അവല് നനച്ചത് അവുല് നനച്ചതൊന്നും അത്ര വല്യ ഇഷ്
അവിലനച്ച തിന്നാത്തന്നെ തൊള്ള കൊയങ്ങു പിന്നെ തൊള്ളന്റെ രണ്ട്. സെയിട് വരുത്താവാൻ തൊടങ്ങും. ഞാന് സ്കൂള് പോയതന്ന് ഞൻ അങ്ങനെയ്നു. സ്കൂൾട്ടാ ഉച്ചക്ക് ചോറും കൊണ്ടാേവും ചോറും കൂട്ട ത് എന്താ ഇവിടെ വന്നാലും തിന്നു. ചോറ് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊത്തന്നെ ചായും കുച്ചും കടിയും തിന്നു.
ആഹ് ഞാന് ചെലപ്പോ ചൃല ദിവസങ്ങള് ചോറ് കൊണ്ടൂവുലായിന്. ചോറ് കൊണ്ടാവാത്തീസാണെങ്കില് വന്നാ ചോറ് തിന്നും.
ആഹ് അല്ല ഞാന് ഞാൻ ചോറ് കൊണ്ടയവും. കൊണ്ടവാത്തന്നാണെങ്കിന്നാ പറയും വാണ്ടെരൂല. എന്തൊക്കെയൊക്കെയോ കിട്ടാത്ത മാതിരി ആക്കാരാ ചോറ്. സ്കൂൾക്ക് കൊണ്ടവും ചിജും സ്കൂൾട്ട് വന്ന അയിനി ചെലപ്പോ ഉച്ചക്ക് ചോറ് തിന്നിട്ടാ. കൊന്നു വിടണ എന്നുണ്ടെങ്കില് അപ്പഴും പെരില്ല് വന്നാ തിന്ന. ഇപ്പൊ നമ്മുക്കൊരു ഒരു മണിക്ക് ചോറന്നിട്ട് വിട്ടാ നമ്മള് മൂന്ന് മണിക്ക് പെരേക്കെത്തി അപ്പത്തിന്നു. അതനി രണ്ടു മണിക്ക് എത്തണണ്ടെങ്കി അപ്പഴും തിന്നു.
ആ വീട്ടിൽന്ന് തിന്നല് അത് നിർബന്ധക്കാരു സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പൊ അതിന്നണ്ടേരും.
സ്കൂളട്ട് എപ്പ നി ചപ്പോ സ്കൂളട്ട് ചിലപ്പോ നമ്മള് ഉച്ചക്കൊക്കെ വിടും എന്നാലും. അവിടന്ന് തിന്നാലും ഇവിടെ വന്നിട്ടും തിന്നു അങ്ങനെ ഞാൻ ഉച്ചൊക്കെ അവിടെന്ന് തിന്നും. കുടുന്നറഞ്ഞ്കാട് തിന്നാതിരിക്കൊന്നുല്ല.
ഉം ഉം ശരി ചല.
ഇവിടെ വന്നപ്പ തിന്നാ ചെലപ്പോ ആ ചോറും കൂട്ടാനും തന്നെക്കാരൊ.
ആഹ് എന്നാലും വീട്ടിൽ വന്ന് വേറെതിന്നണം ല്ലേ. അതിപോലെ തന്നെ പറ്റല ആഹ അത് ശരി വല്യ ഓള് പിന്നെ ഓള് അതൊന്ന ഒന്നുമല്ല ഓള് എന്താ ചായയും കടിയും
ആഹ് ഇപ്പ പിന്നെ ചെലേ കുട്ട്യേളൊന്നും തിുന്നൂലെ. തട്ച്യേക്കാരന്ന് പറ്ഞ്ഞിട്ടെ. ഇപ്പളല്ലെ തടി ഇതൊക്കെ നോക്കാൻ തൊടങ്ങ്യെ. ഞമ്മള്യെന്നും പ്രായത്തില് അങ്ങനെ ഇണ്ടായിനില്ലല്ലോ.
ആ ഒന്നുല്ല. ശരിയ അന്ന് എങ്ങനെയ അതിന് അങ്ങനെല്ല തഠിച്ച ഏന്യെല്ലൊ മാത്ര അല്ല ഇന്നത്തെ കുട്ട്യേൾക്ക് കണകുണ എന്തെങ്കിലൊക്കെ തിന്നാ ഇണ്ടാവും.
ആഹ് അമ്മ
സമയത്ത് അങ്ങനെ ഇങ്ങെട്ട് കണ കുണ ഇണ്ടായിന്നില്ല.
നമ്മുക്കൊക്കെ അന്നൊരു മിച്ചറ് കിട്ടീല്ലെങ്കിൽ ഇന്റെ മ്മേ കാണ അത് കട്ട്ന്നിനി ആരേലും ആരേലും വരുമ്പളാണ് അറ്ണ് ങ്ങാണ്ട് ഇമ്മ എവിടെേലും പാത്ത ക്കൊ. ഇന്നട്ട് ഇമ്മട്ക്കെട്ടമ്മ ഇമ്മമ്മ ഇട്ക്കെട്ടമ്മാറ്ങ്ങാണ്ട്
ളം ഇന്ന്പ്പ അങ്ങനെയല്ലേല്ലോ ഇന്ന് ഇപ്പ അങ്ങൻത്തെെക്കെ നമ്മളെ പെരീന്ന് ഒഴിവായ നേരല്ലല്ലൊ. അപ്പൊ ഓൽക്ക് അങ്ങനെ എന്തെെങ്കിലും കൊറച്ച്
അന്ന് എയ്ലാ പറ്ഞ്ഞാല് അങ്ങനെ വാങ്ങാനൊള്ളു. അപ്പൊ എന്തയ്യ ആരേലും വരുമ്പോറ്ങ്ങാണ്ട് ഇട്ത്തെക്കും. ഇന്ന് ഇപ്പ അങ്ങനെയല്ല. വരുമ്പം വർ നോൽക്ക് അപ്പ എന്തേലും കൊടുക്കാന്ന് ക്കാണെ.
ആ അതെ. ഇന്ന്പ്പം. പെട്ടെന്ന് കിട്ടും. അന്ന് പറ്ഞ്ഞാ ഓൽക്ക് പീടീക്കോവാനും വേറളേനും ഒക്കെ
രായി അല്ല. പിന്നെ അറ്ഞ്ഞല് വ വാങ്ങൂല എപ്ളേങ്കിലെ വാങ്ങുള്ളു.
ആ പറ ആ
അന്ന് അങ്ങൻത്തെ ഒന്നും തിന്നാൻ പറ്റൂല. അങ്ങനെ ആണ് അത് കേടാണ് അറിം ഇപ്പളും കേടാണ് പറിം. പക്ഷെ തൊള്ളത് മൂരാന്ന് മാത്രള്ളു.
ഏഹ്. മക്കക്ക് അങ്ങൻത്തൊക്കെ വാണം. വെറുതെങ്ങനെ ഇരിക്കു എന്തേലും തിന്നാന് പറ്ഞ്ഞിട്ട്.
ആഹ വാങ്ങി. ഇപ്പം നമ്മക്കെന്നെ ഇപ്പം. എന്താ മായ ഒന്ന് അടച്ചുപെയ്ത് എന്തൊക്കെക്കേ തിന്നാൻ പൂ ത്യാക്കാരന്ന് കരുതീറ്റാ.
ആഹ് അതന്നെ. മഴ പെയ്യ്ണ സമയത്ത് ഏറൊരു പൈപ്പോക്കാരം. അപ്പൊ എന്തെങ്കിലും ആ എന്തെങ്കിലൊക്കെ തിന്നണംന്നുള്ളരിതേക്കും. അ ശരിയന്നെ അത് എല്ലാർക്കു പിന്നെ പിന്നെ ഉം ചക്കൻെറെ ഇതിന്റൊക്കെ ചെലോലൊക്കെ ആ ആ അതെ.
ഇപ്പൊ ചക്കൊക്കെ പൊരിച്ച ഒരു കൊറവ. ഔടെ വീട്ടില് ചക്കണ്ടോ.
ആഹ് ഇണ്ട്. ഞമക്ക് ഒരു പ്ലാവ് ഇണ്ട്. അയ്മെ നമ്മളെ ആവശ്യത്തിനുള്ള ചക്കൊക്കെ ഇണ്ടായി ഇപ്പൊ ചക്ക കഴിഞ്ഞു ട്ടൊ. ഇന്നാലും ഞമ്മളെ അടുത്ത വീട്ടുകൂടിയൊക്കെ ഇണ്ട്. അപ്പൊ കിട്ടും.
ചക്ക ഞങ്ങളുടെ വീട്ടിലില്ല. ഞങ്ങളെ വീട്ടിൽ ആദ്യം ഇണ്ടായിനു. മരങ്ങളൊക്കെ ഒക്കെ ഇണ്ടായിനു. ഒക്കെ മുറിച്ചു ഒന്നും ഇല്ല ഇപ്പൊ.
മുറിച്ചൊക്കെ ഇഞ്ഞ്പ്പം. രാജക്കന്ന് ചെറിയ തയ്യേളൊക്കെ ഇണ്ടായിട്ട് വാണം.
ഉം
ചക്കി മാങ്ങ്യാെക്കെ കിട്ടും ഇവെടെ. ഇവിടെ അയൽവാസിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ചക്ക ഒക്കെ ഇഷ്ടം പോലേണ്. നമുക്ക് എപ്പ വാണെങ്കിലും ഇട്ട് കൊണ്ട്രും ചെജ. ഒരു ഒരു തൊടൂതന്നെ മൂന്നും നാലും മരം ഇണ്ടാവും. അയ്മെക്കച്ചക്കീണ്ടാവും ഇഷ്ടം പോലെ ച
ആഹ് ഉം എ പിന്നെ ഞമ്മളെ അയൽവാസികളോടെ ഇണ്ട്. ഉം അവിട്ന്ന് കിട്ടും എത്ര വാണെങ്കിലും. ഞമ്മള് ഞമ്മൾത് നേർത്ത് ഇവെടെ എങ്ങനെ വച്ചാല് നേർത്തെ പിന്നെ ഇടും. ചക്ക ഉണ്ടാവും നേർത്ത ഉണ്ടാവും ആ നേർത്തെ മൂക്കും ചെയ്യും എല്ലാർക്കും ആ ചക്ക ഇങ്ങനെ തൊ ടങ്ങണ ആ തുടങ്ങണ സമയത്ത് ഇടിച്ച ചെലോൽ ഇടിച്ചൊക്കെ ഇടണ സമയത്ത് നമ്മള് ചക്ക കൂട്ടാൻ വേക്കും
ചക്കക്കൂടങ്ങഞങ്ങടെ വീട്ടിലുണ്ടായിരുന്നൊരു പിലാ തയ്യ് എന്ന മാരിക്കാനേ ചക്ക ആദ്യന്നും പറഞ്ഞ പോരാ എല്ലാടത്തും പൊട്ടു നീന്റെ മുന്നേ പൊട്ടു ചപ്പ ചക്കന മരത്തുമ്മേ ചക്കന്നേ പൊട്ടിയിട്ടുണ്ടാവൂല അങ്ങന സമയത്ത് ചക്ക പൊട്ടിട്ട് എല്ലാരും ചക്ക ചെറിയ പൊ ചക്ക പൊട്ടണ്പോ ഞങ്ങ ചക്ക മൂത്തിട്ടുണ്ടാകാം എന്നിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മണ്ടേ ഇപ്പണ്ടല്ലേ സ്കൂളിലൊക്കെ ഈ ഫുഡ് ഫെസ്റ്റിവല് നടത്തുവല്ലോ
ആ ആഹ്
എന്നിട്ട് ഞാൻ ചക്കക്കൂട്ട ഉണ്ടാക്കി കൊണ്ടയ തേനി അവ അത്ര മൂക്കണ്ടിട്ട് ടീച്ചേഴ്സ്മാരും ഇങ്ങനെ പേരൻസ് ചെല കുട്ടിയാല പേരൻ്റ്സ് വരും ഫുഡ് ഫെസ്റ്റിന് ന്നീട്ട് ഓര് ചക്ക കൂട്ടാൻ കണ്ടിട്ട് ഏയ് ചക്ക കൂട്ടാ നിങ്ങളെ വീട്ടില് ചക്ക ഉണ്ടോ ചക്ക തരു ഇങ്ങള് എന്നൊക്കെ ചോയിച്ചീനീ എടാ അങ്ങനെ ചക്കക്കൂട്ടൻ കൊണ്ടിയിട്ട് ആഹ് എനിക്ക് തേർഡ് പ്രൈസ് കിട്ടിയത്
ആഹ് ഉം പിന്നെ എന്തൊക്കെയ മാങ്ങ ഒകെ ഉണ്ടോ മൂച്ചൊക്കെ ഉണ്ടോ
ഇവിടെ എന്റെ വീട്ടിലില്ല അയൽവാക്കത്തൊക്കെ ഉണ്ട് അപ്പോ ഓരൊക്കെ അവിടുന്ന് തരും ആഹ്
നമുക്ക് ഇപ്പൊ ഓരോന്നുണ്ട് ഒരു മാവ് ഒരു പ്ലാവ് ഒരു തെങ്ങ് ഒക്കെ ഓരോന്നുണ്ട്
മൂന്നാല് തെങ്ങ് തെങ്ങ് ഇഷ്ടം പോലെണ്ട് തെങ്ങും തേങ്ങൊക്കെ ഉണ്ട് ഇപ്പ തേങ്ങാ പണിക്ക് പോണോട്ടെ ഇപ്പ പണിക്ക് പോകുമ്പോ അവിടന്നൊക്കെഓരോ തേങ്ങ രണ്ട് തേങ്ങ വച്ച് കൊണ്ടരും പിന്നെ നമ്മ ഇവിടെ കായ്ക്കണ തെങ്ങും ണ്ട് മൂന്നാലഞ്ച് തെങ്ങ് കായ്ക്കണതുണ്ട് അപ്പൊ തേങ്ങക്ക് ഒന്നും ഞങ്ങക്ക് പഞ്ചല്ല പിന്നെ ന്ന് പറഞ്ഞാ ഞങ്ങ അങ്ങനെ തേങ്ങ ഉപയോഗിക്കൂല്ലാ കുറച്ചള്ളൂ അല്ലാലെമാതിരി അരച്ച കറികളുംന്നാന എനിക്ക് ഇഷ്ടമല്ല പൊതുവേ കുറവാ ചിലോര്ക്ക് എന്നും അരച്ച കറിവാണം
ഇവിടെ ഞങ്ങൾ അരച്ച കറി മറ്റേത് ഒക്ക ഇണ്ടാക്കും ട്ടോ അരച്ച തന്നെ അടവിച്ചാവുമ്പോ ഒരു മടുപ്പായിരിക്കും അപ്പൊ അരക്കാതെ വെയ്ക്കും
എന്റെ ഹസ്ബന്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും അരച്ച കറി വേണം ഭയങ്കര മടുപ്പാകാരം ഇവിടെ ആണെങ്കിച്ച ഞങ്ങൾ ഇവിടെ എന്റെ വീട്ടിലാണെങ്കിൽ താളിച്ചത് മതി വല്ല തക്കാളിക്കാറീ അല്ലെങ്കിൽ മുരിങ്ങ കറി കറി യൊ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു കറി മതി ഞങ്ങങ്ങള് തേങ്ങ അരച്ച കറി പച്ച കളിയേകാരം ഒരു കാരണം നമ്മള് ഇപ്പൊ ഒരു മൂന്നാൾക്കിന്റെ കറി വെച്ചാല് ആ കറി അങ്ങനെ ചെലപ്പോ കൂട്ടുല ചെലപ്പോ ഒന്നോ രണ്ടാളാ പാർന്നാ പാറ് ന്നു
ഉ പിന്ന തേങ്ങ അരച്ച് വെറുതെ കളയാനല് ഞാന് ഇങ്ങനെയൊക്കെ വെക്കും ഇപ്പൊ കുമ്പളങ്ങ കറിയൊക്കെ രണ്ടു ദിവസത്തേക്ക ഒരുമിച്ച് മോരൊക്കെ പാ ർന്നിട്ട്
ആഹ് ഇവിടെയും തന്നെ അങ്ങ രണ്ട് ദിവസത്തിനൊന്നും വെക്കൂല ഒരു ദിവസത്തിന് വെ ച്ചാ തന്നെ ചിലപ്പോ രണ്ട് ദിവസം കൂട്ടാനും കറി പിന്നെ ഞാനൊന്നും അങ്ങനെ കൂട്ടൂല ഇന്നലത്തെ കറിയുന്നൊന്നും കൂട്ടൂല്ല ഉമ്മ പറയും എന്താ കൂട്ടിയാൽ എല്ലാരരോടയും അങ്ങനെയാണ് അറിം അപ്പൊ ഞാൻ പറയും നിങ്ങള് കൂട്ടിക്കൊളിൻ ഞാൻ കൂട്ടൂല പറീം ഞാൻ കൂട്ടൂല ആ ചിലപ്പോ ഞാൻ അങ്ങനെ പഴയ കറികൾ അങ്ങനെ രണ്ടു ദിവസത്തിന് അങ്ങനെന്നും വെക്കലില്ല അന്നാന്നൊക്കക്കനെ വെക്കുള്ളൂ അഥവാ ചെലപ്പോ എന്ത് ചെയ്യും ബാക്കിയുണ്ടാകും അപ്പൊ എപ്പോഴയെങ്കിലുംക്കെ ഈ സാമ്പാറൊക്കെ വെച്ചാ ചിലപ്പോ അങ്ങനെ തോന്നിയാ കൂട്ടൂല്ലെങ്കിൽ കൂട്ടലില്ല ഇല്ലെങ്കി പിന്നെ എനിക്ക് ചോറുതിന്നാൻ കറിയൊന്നും വേണുന്നില്ല
എല്ലാ കറിയൊന്നുംഅങ്ങനെ വെക്കൂല ആഹ കുമ്പളങ്ങ കറിയോക്കെ അങ്ങനെ വെക്കും ആഹ അത് ശരി ഉംഎന്നാ ആയിക്കോട്ടന്ന ശരി ആ
ശരി